ഹലോ
കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം കേക്കാം.
ക്ലിയർല്ലട്ടോ. കേക്കുന്നുണ്ട് ഏഹ് മനസ്സിലാവുന്നില്ല. റേഞ്ചിന്റെയോ?
ആഹ് റെയ്ഞ്ച് പ്രശ്നം ചെലപ്പ ഒണ്ടാവും. ഉം
ആഹ് ശരി ശരി ശരി ആഹ്
ചെലപ്പ ഒണ്ടാവും അതുകൊണ്ട് ചെലപ്പഴേ അക്കെ അല്ല എനിക്ക് ഇവിടുന്ന് പറയുമ്പം. അവിടെ അവിടുന്ന് കേക്കാൻ എനിക്ക് കൊഴപ്പില്ല.
ആഹ് ശരി ആഹ് ആഹ്
ഉം ഓക്കെ ഓക്കെ
ഉം അല്ല കൊറച്ച് മുന്നേ മുന്നേ ഒരു കുട്ടി വിളിച്ചു ണ്ടായിരുന്നു ഇന്ന് രാവിലെ. അപ്പൊ ആ കുട്ടിക്ക് ഒന്നും കേക്കാൻ പറ്റുന്നില്ല. ഒന്നും കേക്കാൻ പറ്റണില്ലയന്ന് പറഞ് രണ്ട് മിനിറ്റ് റ്റോളം സംസാരിച്ച് ഒന്നും കേക്കാൻ പറ്റാണ്ടെ ആ കുട്ടി ലാസ്റ്റ് കട്ടാക്കി പോവാ ചെയ്തെ.
ആഹ് ഇതിവിടെ നമക്കെ ചെലപ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒണ്ടാവും.
അവള് പറയുന്നതൊക്കെ എനിക്ക് കേക്കനുണ്ട്. പക്ഷെ
ഉം
അവക്ക് കേക്കുന്നില്ല. പിന്നെ
പിന്നെ ചക്കേം മാങ്ങയൊക്കെയൊള്ള സ്ഥലമാണോ?
ചക്കേം മാങേ എനിക്കിഷ്ടപ്പെട്ട സാധനാ.
അവിടെ ഒണ്ടോ?
ചക്ക ആ കൊഴപ്പില്ല ഇപ്പൊ സീസൺ കഴിഞ്ഞില്ലേ ചേച്ചി. മാങ്ങ കഴിഞ്ഞിട്ട് ഇപ്പോ ഏകദേശം ഒരു ഒന്നൊന്നര മാസായി. ചക്ക ഇ ഇപ്പ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഉള്ളതൊക്കെ തീർന്നു അടുത്ത വീടുകളന്നൊക്കെ കിട്ടും. ആഹ് ആഹ്
ചക്കയൊണ്ടേ
ഉം
ആഹ് ചക്ക
മാങ്ങ പിന്നെ ഏകദേശം ആ മേടം കഴിയുമ്പഴ്ത്തേക്ക് പോകും.
മാങ്ങാടെ സീസണ് മഴ ആഹ്
ആഹ് എടവത്തില് മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാ പിന്നെ മാങ്ങ പഴുത്ത് വീണു തീ തീർന്നു പോകും. മഴ പെയ്യാൻ തുടങ്ങിയതും. മാങ്ങ വീണ് തീരുന്നതും ഒരുമിച്ചായിരിക്കും.
ആഹ എല്ലായിടത്തും അതായത് തന്നെ കളി ഇവിടെ പിന്നെ മഴ പെയ്യ പെയേ
ട്ടോ പുറത്ത് പോയി കഴിഞ്ഞ മാർക്കറ്റിൽ മാ ങ്ങ ഇഷ്ടം പോലെ അവൈലബിളാ ണി പ്പൊ. ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ട് തന്നെ മാങ്ങകള് പുറത്തുന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്.
ഉം പക്ഷെ മാങ്ങ വീണാലൊന്നും. പെറക്കാന്ന് വെച്ചാ ഇപ്പൊ ആ പിന്നെ പുഴുവാ ണ് കൂടുതലും
ആണോ
ഉം
പ്രശ്ണം ഇപ്പൊ പിന്നെ എന്താണോ ഒക്കെ പുറത്തൊന്ന് വാങ്ങിച്ചിട്ട്ള. ആ നമുക്ക് പണ്ട് കിട്ടിയിരുന്ന ആ ടേസ്റ്റും ആ രുചിയ ഒന്നും അല്ല. ഇപ്പൊ ഒക്കെ തൈ വാങ്ങി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവുന്ന മാങ്ങകളാ അതാ കൂടുതല്. അടുത്ത വീടുകളന്നൊക്കെ കിട്ടും അവരൊക്കെ കൊണ്ട് ത രും എങ്ങനെയ
പറമ്പിലൊക്കെ വീഴു ന്നൊക്കെ പോയി പെറുകൊണ്ട് വന്ന് മഴയത്തൊക്കെ പോയി പെറുകിക്കൊണ്ട് വന്ന്. അങ്ങനെയൊക്കെ പൂളി മി റ്റക്കൊക്കെ ഇരുന്ന്
അതെ അതെ
അങ്ങനെ കഴിക്കുവാണെങ്കി നമുക്ക്.
എ ടിച്ച
ഉം
അതെതതെ പക്ഷെ നമ്മളൊക്കെ അങ്ങനൊയിരുന്നു കാറ്റ് വീശി കഴിഞ്ഞാൽ വീട്ടിലടങ്ങിയിരിക്കുകയല്ല ചെയ്യ. നേരെ ഓടും മുച്ചിന്റെ ചോട്ടിക്ക്. അല്ലെ പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെ കിട്ടില്ല കേട്ടോ.
ഇല ല്ലോ
ആഇല്ല പേടിയാണ്.
കാറ്റടിച്ച് കാറ്റടിച്ചേതിന്റെ പിന്നെ മാറാണമെങ്കിൽ രണ്ടു മാസത്തേന് ആശുപത്രി കിടക്കേണ്ടി വരും.
ആഹ മഴ കൊണ്ടാലും പ്രതിരോധ ശക്തി അത്രക്കും കുറഞ്ഞു.
ഉം അത് തന്നെ ഈ തൈ വെച്ച് പിടിപ്പിക്കുന്ന മാങ്ങാ തൊട്ട് നമ്മള് ആഹ കുഴപ്പില്ല.
ആ ഹലോ? കേൾക്കുന്നില്ലല്ലോ?
കേൾക്കുന്നില്ലേ?
ആ ഇപ്പൊ കേക്കാം.
എനി എനിക്ക് അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് രണ്ടായിട്ട് കേൾക്കാം.
ആണോ
ഉം അത്കൊണ്ടാ ഞാൻ ക്കോ പോലെ കേക്കാം അതുകൊണ്ടാ ഞാൻ രണ്ടാമത് രണ്ടാമത് വെയിറ്റ് യ്തിട്ട് സംസാരിക്കുന്നേ.
ആഹ് ശരി ആഹ് അതാണ് ഡിലേ ആവണല്ലേ. അതെ ഫോണിന്റെ കംപ്ലയിന്റ് തോന്ന്ണ്ട് ചെലവരൊക്കെ പറയലണ്ട് സംസാരിക്കുമ്പോ അത് റിപ്പീറ്റ് യ്ത് കേക്കാണ്.
ആഹ് റിപ്പീറ്റ് നമ്മൾ ചെയ്ത് കേക്കുമ്പോ എല്ലാം കൂടെ മൂന്നായിട്ട് കേക്ക്ന്നുണ്ട്.
ആണോ? ആഹ് ശരി ആഹ്
ന്നാ ഇപ്പൊ കൊഴപ്പല്ല.
ആഹ് ചെല സമയത്ത് അത് അങ്ങനെ വര്ണേ.
ഉം അപ്പ ഏതായാലും ചക്കേം മാങ്ങാനും എല്ലാം തീർന്നു.
മ്മ് അതെ ചേച്ചി വർക്ക് യ്യ്ന്ന്ണ്ടോ? അഹ് ആഹ് അതെ അതെ അതെ അതെ
ഉം ഞാന് വർക്ക് യ്യുന്നുണ്ടായിരുന്നു ഫോട്ടോഷോപ്പ്.
ഞാൻ പറഞ്ഞായിര്ന്നോ?
ഇപ്പൊ ഒന്ന് കട്ടായിപ്പോയി കേ കേട്ടില്ല എന്നാ ചോദിച്ചെന്ന്. ഹലോ?
കേക്ക്ന്നില്ല.
ആഹ് ഉണ്ട് ഉണ്ട് പറഞ്ഞോ?
ഇപ്പ കേക്ക
എടെക്കി എടക്കി വിട്ടു വിട്ട് പോവുന്നാ എന്തോ ഒരു റേഞ്ചിന്റെ നല്ല പ്രശ്നം നടക്കുന്നുണ്ട് ഉം. ഹലോ?
ഹലോ? ആഹ് ആഹ് ആഹ് ഇപ്പ കേക്കാം പറഞ്ഞോളൂ.
ആഹ് എനിക്ക് കേക്ക
കേക്ക്ന്ന്ണ്ടോ ഇപ്പോ? ആഹ്
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
പിന്നെ?
ചോയിച്ചു എന്നോട് എന്നാ ച്ചു
അല്ല ഞാൻ ജോബിന്റെ കാര്യം ചോദിക്കായിരുന്നു ഇനിയിപ്പോ കൊർച്ച് കഴിഞ്ഞിട്ടള്ളല്ലോ. അസുഖായിട്ട് ഇരിക്കല്ലേ കാലിന് വയ്യാത്ത കാരണം യിരിക്ക ഉം ഉം ഞാനും ജോബ് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കിട്ടിക്കഴിഞ്ഞ ഉടനെ കേറണം വിചാരിക്കുന്നു.
എത്ര വയസ്സുണ്ട്?
പിന്നെ എനിക്ക് മുപ്പത്
ആഹ്
ഉം
കെ പിന്നെ വേറെ എന്തോണ്ട് വാർത്തകൾ?
ഒന്ന് ശരിയായിട്ട് മ്
കുക്കിങ്ങൊക്കെ ചെയ്യ് ട്ട്
ഓ നല്ല ഇഷ്ടാ ഞാൻ പൊതുവേ വല്ലാണ്ട് ഇങ്ങട്ട് ഫുഡ് അതിനോട് ഇഷ്ടല്ല ആളായിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ഹസ്ബന്റ് അവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അവര് ഫുഡിനോട് ഭയങ്കര ഇൻട്രസ്റ്റ്ള്ള ടീം ആയിരുന്നു. അവര്ക്ക് ഭയങ്കര ഭക്ഷണപ്രിയരായിരുന്നു പൊതുവേ അപ്പോ പിന്നെ ഏട്ടനും അത്യാവശ്യം ഇഷ്ടാണ് ആൾ അത്യാവശ്യം നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് നന്നായി കഴിക്കായിരുന്നു
ആഹ്
അപ്പോ പിന്നെ അങ്ങ് പഠിച്ചതാ പിന്നെ അതിൽക്കെന്നെ എറങ്ങിയതാ അപ്പോ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടായിരുന്നു ഉം പക്ഷെ ഇഷ്ടാണ് ഫുഡ് ണ്ടാക്കുന്നത് ഇഷ്ടാ പക്ഷെ എന്തെന്ന് വെച്ചാൽ നമ്മക്ക് പൊതുവെ അങ്ങനെ താ ല്പര്യല്ലായിരുന്നു അപ്പോ അതുകൊണ്ട് പിന്നെ ഇത് ഒരാൾ കഴിച്ച് അവർക്ക് ഇഷ്ടാകുമ്പോ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കല്ലോ അങ്ങനെ അതങ്ങ് ശീലായി
ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ അതിനൊന്നും നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല കല്യാണം ഒക്കെ കഴിച്ച് കഴിഞ്ഞിനപ്പത്തേക്കും ആഹ് ആഹ്
അതെ അതിക്ക് മാത്രേ ഉള്ളൂ ശ്രദ്ധിക്കുള്ളൂ ആഹ്
അതായത് ഉരുളക്കിഴങ്ങ് മെഴുക്കുപെരട്ടികള് ചമ്മന്തി കുട്ടികള് അങ്ങനുള്ള സാധനങ്ങളൊക്കെ വെറൈറ്റി വെറൈറ്റി ഇണ്ടാക്കി തൊടങ്ങി നോക്കി പക്ഷെ ഒണ്ടാ ക്കുന്നത് നല്ല നീറ്റായിട്ടും രുചിക്കായിരുന്നു
ആഹ് എങ്ങനാ
ഏഹ് ഉണ്ടാക്കണന്ന് നമ്മളിപ്പോ ആദ്യം ആദ്യം ഒന്നും വലിയധികം ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു.
ആഹ് അ അ
പിന്നെ അത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതായത് ഒരു ഉരുളക്കെഴങ്ങ് മെഴക്ക്പെരട്ടി ആഹ് അല്ലെങ്കില് ഇപ്പം വല്ല്യ വറുത്തരച്ച കറികളോ അല്ലെങ്കില് അങ്ങനെ ഒന്നും തന്നെ നല്ല രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാം സത്യം പറഞ്ഞാൽ ഒരു കോവിസ് കൊത്തി എരിയാൻ പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാം ഇങ്ങനെ ചെയ്ത് ചെയ്ത് പിന്നെ പിള്ളേരൊക്കെ ആയപ്പോ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊറേ പ്രാവശ്യങ്ങളിൽ കരിഞ്ഞു പൊകഞ്ഞും പല രീതിയിലും ഷേപ്പിലും ഒക്കെ ആയി ചെയ്ത് പഠിച്ചു പഠിച്ചു പഠിച്ചു പഠിച്ചു ഇച്ച് ഇപ്പ എല്ലാം ഉണ്ടാക്കും എന്തും ഒണ്ടാക്കണം പിന്നീട് പിന്ന പിന്നെയും പിന്നെയൊന്നും തോന്നല
ആഹ് അ അ അ
ഇപ്പൊ പത്ത് മിനിറ്റും കൊണ്ട് ഇപ്പൊ കപ്പയും കോഴിയും അങ്ങനെ എന്തെങ്കിലും കെഴങ്ങ് ആണെങ്കിലും ചക്കയാണെങ്കിലും റെഡി കൂടി പോയ അരമണിക്കൂറും കൊണ്ട് എല്ലാം റെഡിയാവും പിന്നെ കുക്കറും കൂടെ ഉണ്ടല്ലോ
മ്മ് മ്മ്
ഉം
ഉം ഞാന് പൊതുവേ നോൺവെജു ഇഷ്ടപ്പെടുന്നില്ല അതെ അതെ അതെ എനിക്കു ഇതേപോലെ നമ്മളെ ഏഹ് ഇണ്ടാക്കാൻ അറിയില്ല ഒന്നും അവക്ക് ഇണ്ടാക്കൻ അറിയില്ല എന്നൊക്കെ പലരുടെ അട്ത്തു നിന്നും പല രീതിയില് പരാമർശങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ എ എത്തിയിട്ട് ഞാൻ ഇണ്ടാക്കുന്ന ഒരു വിഭവത്തോടും അവര് ഒരു പരാതി ഇന്റെ അടുത്ത് പറഞ്ഞി ട്ടില്ല എല്ലാം ഇഷ്ടപ്പെട്ട് കഴിക്ക മാത്രേ ചെയ്തിട്ടുള്ളൂ ഇനി നോൺ വെജ് ആണെങ്കിലും ഞാൻ ഒന്ന് ഒട്ടും കഴിക്കിക്കിലുക്കും ഇതുവരെ അതിനും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല
ഉം അതെന്നാ കഴിക്കാത്തെ അവൻ ചെറുപ്പം തൊട്ട് അങ്ങനാണോ
ആഹ് ചെറുപ്പം മുതലേ കഴിക്കില്ല മുട്ട, മീൻ ഓഹ് മത്സ്യ മാംസം കളൊന്നും കഴി തെച്ചും കഴിക്കില്ല അച്ചമ്മ കഴിക്കില്ലേനു അച്ചമ്മ ഇപ്പില്ല മ്മ് അങ്ങനെക്കെ
ഉംവണ്ണോ ഇണ്ടോ
പിന്നെ അനിയമാര് അമ്മ അവര് കഴുകും മണാ
വണ്ണം ഇണ്ടോ വണ്ണം ഇണ്ടോന്ന്
കേട്ടില്ലേ
വണ്ണം ഉണ്ടോന്ന് ചോദിക്കായിരുന്നു
ഇല്ല ഞാന് ഇപ്പോ
ആഹ് കേക്കുന്നുണ്ട് വിട്ട് വിട്ട് കേക്കുന്നത് കൊണ്ടാണ് നമ്മള് രണ്ട് പേര് സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നെ കൊഴപ്പൊന്നുല്ല പറഞ്ഞോ
ആഹ് ഏഹ് ചേച്ചി ഞാൻ വലിയ വണ്ണൊന്നുല്ല ചേച്ചി
ആഹ്
ഇ ഇപ്പോ നാപ്പത്തി ഒൻപത് നാപ്പത്തി ഒൻപത് കിലോ തൂക്കം
ഉം ഉം അപ്പൊ വലിയ വണ്ണൊന്നുല്ല
ആഹ്
ഞാന് ഏ എനിക്ക് ഇരുപത്തിയ എട്ട് വയസ്സ്
ആണോ ആഹ് ശരി അപ്പൊ ചേച്ചിയല്ല അനിയത്തിയാണ്
അമ്പത്തി നാൽകിലോ
അമ്പത്തിനാലോ എനിക്ക് മുപ്പത് വയസ്സായി
ആഹ് ആറ കൊ
ഞാനന്നൊ ക ആ കട്ട് ചെയ്തിട്ട് എന്നാ ശരിയെന്നാ